ഹലോ ആഹ് തിരക്ക തിരക്കായിരുന്നോ
ഉം തിരക്കൊന്നല്ല മഴ വരുന്നുണ്ട് പക്ഷേ കൊറേ സമയായി വന്ന് പെയ്തിട്ടില്ല ഇടിയാണ് മഴ പെയ്തിട്ടില്ല
ഉം ഉം ഉം അവിടെക്കെ നല്ല ഇടിയാല്ലേ
ആഹ് ഇടി ചെല സമയത്ത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്ത ഒരു ഇടിയാണ് ഉം നല്ലതി ആഹ് ഇപ്പൊ ഒരു നാലഞ്ച് ദിവസം ആയിട്ട് ഇതന്നെ നല്ല ചൂടല്ലേ ഇല്ല ഒരു മൂടലാണ് മുടി കെട്ടി ഇങ്ങനെ നിക്കാണ് ഇടി ആഹ് ഇടിയാണ് പേടി കാറ്റും പിന്നിം ഇടി എനിക്ക് ഭയങ്ക
കാറ്റങ്ങനെ ഇല്ല ആ ഇവിടെ കാറ്റ് അങ്ങനെ ഇല്ല പക്ഷെ ഇടിയുണ്ട് കഴിഞ്ഞ ദിവസം ഇടിക്ക് ഉള്ള ബൾബ് ട്യൂബ് ഫാൻ എല്ലാം പോയി നമ്മുടെ ഇവിടെ ആഹ് നമ്മുടെ അപ്പുറത്തെ ഒരു വീട്ടില് തെങ്ങിനിട്ട് വന്ന് ഇതുപോലെ ഇടിവെട്ടി തെങ്ങൊക്കെ ഫുളള് തെങ്ങ് ക തോണ്ടിരുന്നതേ ഇ പോയ അതുപോലെ വന്ന് നമ്മുടെ അടുത്ത് വീണു ഇടിയാ സൂക്ഷിക്കണ്ടത് പിള്ളേരെൊന്നും ഇറക്കി വിടാതെ ഉം നമ്മക്ക് ഇവിടെ എന്തായാലും നല്ല ആഹ് അതന്നെ നമ്മുക്ക് ഇന്ന് എന്തായാലും നല്ല തെളിച്ചം ഉണ്ട് ഇന്നും ഇന്നലും വലിയ കുഴപ്പം ഇില്ലായിരുന്നു ഇവിടെൊക്കെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെയും അവിടെ വരുന്നു
ആഹ് ഇവിടെ നല് മ നാലുമണി നാലര ആവുമ്പത്തിന് ഇപ്പം ഇനി കൊറേ സമയായി ഇങ്ങനെ മൂടിക്കട്ടി നിക്കന് പക്ഷെ ഉം പെഴുതിട്ടില്ല
ഉം ചെയ്ത് പോവുകയില്ല അതാ പാട്
ഉം
ഉം
പിന്നെ ആഹ് ഞാൻ ചായ കുടിച്ചു ഞാൻ നേരത്തെ കുടിച്ചു ചായ നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നു ഇന്നേ സോറി അപ്പൊ ഞാന് ഒരു മണിയൊക്കെ ആവുമ്പോ ഫുഡ് അഴിച്ച് കഴിഞ്ഞക്ക്ണ് അപ്പൊ മോന് നാലരക്കൊരു ട്യൂഷന് പറഞ്ഞയക്കണേ ആഹ് അപ്പൊ ആഹ് ഇതിന്റെ എടീൽ ഓനെ ഞാന് പോയി വിളിക്കാൻ പോയി ഓന് അപ്പർത്തെ വീട്ട്ക്ക് പൊയിക്കാ കളിക്കാന്.
ആഹ് അതെലെ
ഉം അങ്ങനെ പൊർത്ത് അറങ്ങി കിട്ടിയാ പിന്നെ ഓന് ഇങ്ങെട്ട് അകത്ത്ക്ക് കേറാം ഭയങ്കര പ്രയാസ ണ് ട്യൂഷെന് പോവാനൊക്കെ മടിയാ
സ്കൂൾ അവധിയൊക്കെ ആകുമ്പം പിള്ളേൊരൊക്കെ അകത്ത് കേറാൻ പാടാ പിന്നെ മഴയൊക്കൊയാണെങ്കിലെ പിള്ളേര് വീട്ടി ഇരിക്കൊള്ളു
ആഹ് അത് അയെന്നെ അപ്പം മഴ വെര്ൺണ്ട് ഇങ്ങ പോര് പർൺ വിൾച്ച് കൊട്ന്ന് പിന്നെ വീണ്ടും അതേമാതിരി പൊയിക്ക്ണ് ഞാൻ ഡോറ് കുറ്റി ഇട്ട് ഉം അതെ മൂന്നാം തീയ്യതിയോ ഒന്നാം തീയ്യതിയോന്ന് ഇല്ലെത് അർഞ്ഞ്ട്ട് ഇല്ല
ആഹ് ഇവെർക്ക് മൂന്ന് ആഹ് മൂന്നാം തീയ്യതി ആയിരിക്കും
ആഹ് ശരി അവ്ടെ അങ്ങനെ? കഴിഞ്ഞ വർഷൊക്കെ അങ്ങനെ?
ഉം കഴിഞ്ഞ വർഷം ഒന്നാം തീയ്യിതി ആയിരുന്നു ഈ പ്രാവ്ശ്യം മൂന്നാം തീയ്യതി ബുധനാഴ്ച്ചെ ബുധനാഴ് ത്യാ ആണെന്നാ തോന്നുന്നേ ഉം ഉം ഉം
ഇത് എങ്ങനെയാന്ന് അറിയില്ലാ ഗ്രൂപ്പിലൊന്നും ഇട്ട്ട്ടൊന്നും ഇല്ല
ആഹ് ഇല്ലാ. ഉം ഉം
ആണ് സ് ക്കൂൾ
ആഹ് അവന് നാലിൽ
ആഹ് ഒ ഒരു മോനെന്നെ ഒള്ളു? നാലാം ക്ലാസ്സ്ക്ക്ലെ ആഹ് ശെരി ഇൻ്റെത് രണ്ടാം ക്ലാസ്സിലാണ്.
ആഹ് ആഹ് ആഹ് അതെലെ ആഹ് ആഹ് ആഹ് ഉം പിന്നെ വേറെ എന്നാ വിശേഷം? ആഹ് അത്രേവായി
ഉം
വേറെ ടൂറൊക്കെ എവ്ടെ പോയിരിക്കുന്നെ?
ടൂറ് ഞാന് ക ഇല്ല ഇല്ലെയ് ഞാം പർണിലെ അന്ന് അങ്ങനെ എടപ്പാൾ അങ്ങനെ കുറ്റിപ്പുറം അങ്ങനെ പോയി
എടപ്പാളൊക്കെ അടുത്താ അവ്ടെ ആഹ് എടപ്പാളൊക്കെ അമ്മക്ക് അറിയുന്നോരും ഉണ്ട്
ഏഹ് ഇങ്ങെക്ക് എട്ത്താ?
ആഹ് അട്ത്ത് അല്ല അറിയാവുന്ന സ്ഥലാ എടപ്പാളിലൊക്കെ ആളു ഉണ്ട്.
ഏഹ് കുറ്റിപ്പുറം അവ്ടിം പിന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ എന്തോ വന്ന്ക്ക്ണ് പർൺകാണ്ടെയ് അങ്ങനെ അവ്ട്ക്ക് ഇപ്പം എന്ത്ത്താ പറിയാ ഇൻക്ക് ചൊ ക്ക് ആണ്ട് ഓർമ്മ ഇല്ലട്ടോ അവ്ടെ ഇണ്ടായിരുന്നു ഇന്റെ ഇത്താത്താനെ കല്യാണം കഴിച്ച്ക്ണെ എടപ്പാൾക്കാണെയ്
ആഹ് ആഹ് ആഹ്
അട്ത്തത് കൊർച്ച് ദൂരത്ത്ക്കാ കല്യാണം കഴിച്ച്ക്ക്ണെയ്
ആഹ് ആഹ് ആഹ് പിള്ളേരൊക്കെയായിട്ട് പിന്നെ സ്കൂൾ അവ ധി ആഹ് രണ്ട് മദ്രസെം സ്കൂളും അവധിയുണ്ടെങ്കിൽ അല്ലെ പോവാം പറ്റു ഒള്ളു അല്ലെ?
ആഹ് അതെ അപ്പ ആഹ് പെര്ന്നാളിന് പോയിന്ന് അല്ലാതെ ആ എട്ട് ദിവ്സം ലീവ് പെരുന്നാൾ കഴിഞ്ഞ്ട്ട് പെരുന്നാളിന് അല്ല പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ആ ലീവ് കട്ടിയെതെയ് അങ്ങനെ പോയി ആ പോയതെന്നെ ഒള്ളു പോയത്.
ട്ടിയാൽ അല്ലെ ഒള്ളു പോ മരോള്
ഉം അതെ അപ്പൊ പിന്നെ ഞമ്മക്ക് എന്താ ആഹ് അങ്ങനെ പോകുമ്പളേ നമ്മക്കൊരു സമാധാനത്തില് പോവാ
ആഹ് അതെ അതെ അതെ
പിന്നെ അല്ലെങ്കിലും ടൂറോവാനാ പറഞ്ഞ്ങ്ങാണ്ട് സ്കൂള് കളഞ്ഞാലൊക്കെയെ ഓലെട് ഓലിക്ക് നല്ല അടി കിട്ടും
ആഹ് ആഹ് ആഹ്
ഉസ്താത്മാരൊക്കെ നല്ലോ തല്ലും
ആഹ് നമ്മക്ക് അവധി ഒന്നിച്ച് കിട്ടുവാണെങ്കിലെ കാര്യ ഒള്ളൂ നമുക്കൊക്കെ
അങ്ങനെ ഒള്ളതായിരുന്ന്
പനിയും ചൊമയും ജലദോഷവൊക്കെ ഒണ്ടെ ഈ കാലാവസ്ഥയിൽ എങ്ങനെയൊണ്ട്
ഇവിടെ എടുത്തത്തെ രണ്ട് കുട്ടിയേക്ക് പനിയാണ്ന്ന് പറഞ്ഞു അത് കൊറെ ആയി തൊടങ്ങീട്ട് രണ്ടാഴ്ച്ച
ആഹ് ഇപ്പ ഈ ചൊമയൊക്കെ വരുവാണെങ്കിലാ സൂക്ഷി ക്കണ്ടെ ആഹ് ഇവടെ പനിയൊക്കെ വന്നാ ഭയങ്കര പാടാ എനിക്കും കഴിഞ്ഞ ദിവസം പനി വന്നിട്ട് ഭയങ്കര ശരീരവേദനയെക്കെ ആയിരുന്നു
ഉം ഈ ഞാന് ഞാനെന്ത് ചെയ്യുന്നറിയോ ആഹ് ജലദോഷം ചെർതായിറ്റ് വെരുന്ന്ണ്ട്ന്ന് കാണുമ്പോ തന്നെ തൊളസി എല പിന്നെ പിഞ്ഞട്ട് കൊടുക്കലാണ്
ആ കൊറയുവോ
അത് ഇങ്ങനെ ചെ ആഹ് ഞാൻ ചെറുതാവുമ്പത്തന്നെ അങ്ങനെ ശീലിപ്പിച്ച്ക്കണ് ഓനെ അവനെ അപ്പൊ നല്ല മാറ്റണ്ട്ട്ടോ പെട്ട ആഹ് അല്ല തുളസിയെല ആഹ് ചെറിയ കുട്ട് മോനാവുമ്പ മ്പോ തുളസിയെലയും തേന് പിന്നെ ഞമ്മളെ തേനില്ലേ? ഒരു നുള്ള് അത് കൊറച്ച് ഉറ്റിച്ചിട്ട് കൊടുക്കും ഓര് വെല്തായില്ലേ അപ് അപ്പൊ പിന്നെ അത് അങ്ങട്ട്
അതുപോലെ ചെറുനാരങ്ങാ നീരും തേനും കുടിച്ചാലും കൊറയൂന്നൊക്കെ പറയുന്ന കേക്കാം ചൊമയ്ക്കൊക്കെ കഫൊക്കെ പോകാൻ നല്ലാന്ന് പറയും
ഏഹ് ഞാൻ കൊടുത്തോക്കിട്ടില്ലാ ഞാന് ഇവന് ആഹ് ഇവന് വെര് വെര്ന്ന്ണ്ട്ന്ന്ള്ളതൊരു തുമ്പല് ഇങ്ങനെ വന്നാല് ഞാൻ അപ്പാട് കൊടുക്കും അതല്ലാ ഞാൻ കൊടുക്കാന് മറന്നു പോയാല് നല്ല ജലദോഷായി പനിയായി കഫക്കെട്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടു പോയാലെ പോവു ഉം
ആഹ് പനിയൊക്കെ വന്നാ ചൊമയാ ഏറ്റവും പാട് ഹോസ്പ്പിറ്റലീ
ആഹ് അതാണ് അത് മാറി കിട്ടാൻ പ്രയാസാണ് വന്ന് പെട്ടാലേ
ചൊമയൊക്കെ വന്ന് കഴിഞ്ഞാ കഫൊക്കെ കെട്ടികെടന്നിട്ടെ
ആഹ് അതെ
ഉം
യാണ് കാട്ടലിവന് ഒന്നാമത് ഓന് അലർജിന്റെ പ്രശ് ണ്ടാവൂലേ എൻക്ക് പേടിയാണ് ഞാൻ എങ്ങട്ടും പറഞ്ഞയക്കലില്ലാ കളിക്കാനൊന്നും
ആഹ് ആഹ് അലർജിടെ പ്രശ്നം ഒണ്ടെങ്കി പാടാ
ഉം നല്ല അല്ലേ സ്വാസ്മുട്ടല് ഓന് തൊണ്ടേല് ഇൻഫെക്ഷൻ വെരാ സൗണ്ട് ഇല്ലാതായിങ്ങാണ്ട് അങ്ങനെ ഉം സൗണ്ട് പറ്റെയാണ്ട് പോവും
അതെല്ലേ അതുകൊണ്ട് പാടാ
വേണ്ടിയാ ഇത് കൊട് കൊടുക്കുമ്പോ കുറേ മാറ്റണ്ടിട്ടോ തുളസിയിലെ മീന ുമ്പോ ഉ ആ അതെ അത് ഞാന് ചൂടുവെള്ളം ഇട്ടിട്ട് കഴുകും ചൂടുവെള്ളം പറഞ്ഞിട്ട കഴുകിട്ട് കൊട്ടയിലേക്ക് ഇതാക്കിട്ട് പിന്നെ അത് പിയിഞ്ഞങ്ങ് കൊടുക്കും അത് ഒരു കൊറച്ചോരു പിഴിഞ്ഞ് ആഹ് അതിന്റെ നീര് കിട്ടൻ നല്ല പ്രയാസ നമ്മള് കയ്യിന്റെ ഉള്ളനാടിൽ വച്ചിട്ട് ഉം അങ്ങനൊരു രണ്ട്‌ മൂന്ന് നാല് സ്പൂൺ അഞ്ച് സ്പൂണൊക്കെ കൊടുക്കണം ട്ടോ എന്നാലെ ഉള്ളൂ അല്ലതെ നമ്മൾ ഒന്നോ രണ്ടോ കൊടു തിട്ട് കാര്യയില്ല ഉം രാവിലെയും വയ്കു ട്ടൊക്കെ കൊടുത്തല് നല്ല മാറ്റണ്ട് അറിയാം നമ്മള് ഇംഗ്ലീഷ് മരുന്ന് പെട്ടെന്ന് എന്തോലും ആയാ ഇംഗ്ലീഷ് മരുന്നിന്നല്ലേ
ആഹ് നമ്മള് ഇംഗ്ലീഷ് മരുന്നല്ലോടി ഇപ്പോ ആന്റിബയോട്ടിക്ക് മരുന്നല്ലേ അവര് തരുന്നത്
അതെ അപ്പൊ അത് ന്റെ മുന്നേത് എത് മാറി കിട്ടിയാല ഇതി അങ്ങനെ കൊടുക്ക കുമിക്കാവാറ
അതാ നല്ലതും ആന്റിബയോട്ടിക്ക് ഒത്തിരി കൊടുക്കാതിരിക്കുന്ന നല്ലതും അല്ല പാരസിറ്റമോൾ ഒന്നും അധികം കഴിക്കരുതെന്നാ പറയുന്നെ
ആഹ് അതെ വലിയൊലിക്കു കൂടി പറ്റൂല
ആഹ് പറ്റൂല പാരാസിറ്റമോൾ ഒന്നിനും കൊള്ളൂല നമുക്ക് തരും എങ്കിലും പക്ഷെ അങ്ങനെ ഒത്തിരി കഴിക്ക രുതെന്ന പറയുന്നെ ഉം പനിയൊക്കെ വന്നാലും
ആഹ് അതെ നമുക്ക്ന്നെ പറ്റൂല വലിയോലക്ക്ന്നെ പറ്റൂല പറ
ആഹ് അതെ അതെ അതെ
ഉം പിന്നെ എന്താ അത് മൂന്നു നേരം കുടിക്കുമ്പോതിന് ഭയങ്കര ക്ഷീണ ആവുല്ലോ
ആഹ് അത് ശെരി നമുക്ക് അതെ അതെ അതെ അപ്പാ ഗുളിക കഴിക്ക ക്കുമ്പോ നമുക്ക് ക്ഷീണം ആഹ് ആ കുറയും പിന്നെ അതുപോലെ തന്നെ വീണ്ടും വരും
ആഹ് വീണ്ടും വരിയാണെ അതിനാ പനി വിടും പക്ഷെ ആഹ് പനി വിട്ട് കഴിഞ്ഞാ ഉം ഉം
അതാ പാട്
ഉം അതന്നെ ഇപ്പ ഒന്നും അങ്ങനെ ഒന്നും പറ്റൂല ഇപ്പ പെട്ടന്ന് പെട്ടെന്ന്ല്ലേല്ലാ മരണങ്ങളെ ഇപ്പത്തെ ഫുഡ്ന്നെ എന്താ ഇപ്പത്തെ ഫുഡ്ന്നെ എന്താന്ന്റിയെ
ആഹ് അതെ അതെ അതെ അതെ
ഇപ്പ ഞങ്ങള അടുത്തത്തെ ഒരു താത്താക്ക് നെഞ്ഞുവേദനയാണ് പറഞ്ഞിട്ടെ നെഞ്ചിലുള്ളിൽ കൂടി വേദന ഇണാനിട്ട് അപ്പ പെട്ടന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പത്തേന് മരിച്ചു
അയെന്ന കാരണം
പെട്ടെന്ന് നെഞ്ച് വേദന വന്ന് അറ്റാക്ക് കേക്കുക പെട്ടെന്ന് അസുഖമല്ലാത്ത ഒരാൾ
ആഹ് അതേനേ പെട്ടന്ന് വന്നല്ലേ
ഉം അങ്ങന ഒന്ന് രണ്ടാൾക്കാര് ഇപ്പത്തെ ഫുഡിന്റെയും ഇതിന്റെ ഒക്കെ ആഹ് അതാണ് അറെ
ഉം ആയിരിക്കും പാസ്റ്റ് ഫുഡ്‌ഒക്കെ മേടിക്കരുതെന്നാ പറ നെഞ്ചുവേദന ഇപ്പ എല്ലാർക്കും പ്രായം പോലും അത്തന്നെപ്പ പറഞ്ഞല്ല എല്ലാവർക്കും ഈ ചങ്കുവേദനയൊക്കെ വരുന്നത് അറ്റാക്കൊക്കെ ഉണ്ടാവുന്നേ
ആഹ് അതെന്നെ നിങ്ങള് മേടിക്കലുണ്ടോ ഫുഡ് പുറത്തുന്ന് എപ്പളും
ആ മിക്കപ്പോഴും ആവിടെതന്നെ മെഡിര നമ്മുക്കിവിടെ വൈകുന്നേരം രാത്രിലൊക്കെ ഇപ്പോഴും തന്നെ ഇ നമുക്കിവിടെ അടുത്ത ഈ കുഴിമന്തിക്കട അങ്ങനെയൊക്കെ ഉണ്ട് പിള്ളേരൊക്കെണുമ്പോ മേടിക്കും
ഏഹ് ഞാന് ഇവിടെ ഇണ്ടാക്ക ഇണ്ടാക്കി കൊടുക്കലാണ് കുഴിമന്തി ഒക്കെ മിക്കവാറുംഉണ്ടാക്കലാണ് ഉം എനിക്ക് അത് എളുപ്പാണ്
ആഹ് എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ എളു അപ്പോ ബിരിയാണിയും കുഴിമന്തിയൊക്കെ എളപ്പ എങ്കിലും പിള്ളേര് പെട്ടെന്നാവുമ്പോ മേടിക്കുന്നാണ്പ്പ പിന്നെ ഒത്തിരി ഞ മേടിച്ച് കൊടുക്കേല ബേക്കറിയ അതുപോലെ ആഹ് വെളി നമുക്ക് വീട്ടീ തന്നെ ഉണ്ടാക്കാൻ പറ്റ അതാരിക്കും ഏറ്റവും നല്ലത് വെളിന്ന് മേടിക്കായിരിക്കും നല്ലേ ത് ഫുഡിന്റെ തന്നെ എല്ലാം അപ്പിടി കംപ്ലയിന്റാ
ആഹ അതെ
ഉം ഉം ഉം
ഞാന് ഇന്റെ മോന് കൊറേ യായി കുയ്മന്തി പറെണ് അപ്പ അങ്ങനെണ്ടാക്കി.. ക്ക്കി കൊടുക്കും എപ്പോഴെങ്കിലൊക്കെ എപെയെങ്കില... അ ഒരു മാസത്തി രണ്ടു മാസത്തി അങ്ങനെ കുടുംബം മേടിച്ചു മേടിക്കാൻ ഇത്ണ്ടായാല് മേടിക്കും ഓര പൂതി പറയാണെങ്കില്
അ ആ അതാ നല്ല നമ്മള് വീടുകളിൽ ചെയ്ത് കൊടുത്ത അതെല്ലെ ഓ വീടുകളിചെയ്യുന്നയ് ചെയ്യുന്നായിരിക്കും നല്ലത്
ആ ഇന്റെ ഇത്താത്താന്റെ മക്കള് എപ്പളും പൊറത്ത്‌ത്ത ഫുഡിനോടാണ് താല്പര്യം അത് കഴിച്ചു കഴിച് കഴച്ച് പൊറത്ത് തന്നെ വേണൊ ഓൽക്ക് ന്നട്ട് ഞാൻ പറയും അങ്ങനെ കൊടുക്കാൻ പാടില്ല ഇങ്ങനെ കൊടുക്കാൻ പാടില്ലാന്ന്
കടേന്ന് വാങ്ങിച്ചാതിരിക്കുന്ന നല്ലത് നമുക്ക് അത്ര നിവൃത്തി ഇല്ലെങ്കില് മാത്രം പടിക്ക പിള്ളേർക്കൊന്നും നമ്മടെ വീട്ടിലത്തെ വേണ്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യഇല്ല
ആ അതെ അതൊന്നും രുചില്ല വീ..
അതെല്ലാം ആടെ പിള്ളേരെ പറഞ്ഞട്ട് കാര്യം ഇല്ല
ഉം ഉം കരിയല്ല. മാങ്ങട്ട മാങ്ങ ഒക്കെ ഇണ്ടോ അവിടെ മാ..
ഇവിടെ മാവുണ്ട്. നമ്മുക്ക് അടുത്തില്ല നമ്മുക്ക് അടുത്ത അടുത്ത നമ്മുടെ വീട്ടില്ല നമ്മടെ അടുത്തൊക്കെ ഉണ്ട് മാങ്ങ ഒക്കെണ്ട് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട് ഇപ്പൊ മാങ്ങടെ സീസൺാണെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും മാങ്ങക്കെ ഉള്ളൂ എല്ലാടോ
ഉം
ഉ ഉ മാങ്ങായും ചക്കയും
പിന്നെ വേറെ
ഉം തെങ്ങൊക്കെ ഉണ്ടോവിടെ തേങ്ങക്കെങ്ങനെയാണ്
ആ് തേങ്ങ ഇണ്ട് തേങ്ങ ഇണ്ട് തേങ്ങ നല്ലോംണ്ട്
ഉണ്ടല്ലേ
ഉം ഞങ്ങക്കിപ്പോ ആട്ടി തേങ്ങ എണ്ണാട്ടി ആ അട്ടറിനെ മനസ്സിലായില്ലേ ആഹ് ങ്ങക്കിപ്പോ ഇരുപത് ലിറ്ററൊളം എണ്ണ കിട്ടി. മുന്നൂറ് മുന്നൂറ്റി അൻപതെങ്ങ ഞങ്ങളാട്ടിപ്പോ
ആ നിങ്ങൾക്ക് വീട്ടി തന്നെ ഉണ്ടായിരിക്കും
ആഹ് ഞങ്ങളെ വീട്ടില്ണ്ട് ഞങ്ങള് വീട്ടില് പറമ്പില് തെങ്ങണ്ട്.
ആ അതുകൊണ്ട് നല്ലതാ
ആ അതെ അതെ മായം ചേർക്കാത്ത വെളിച്ചെണ്ണ കുറച് കാലം കൂട്ടാലോ.
ആ് ആ നാട്ടിയ എടുക്കുംട
ആഹ് ഞങ്ങള് ആഹ ആഹ ആഹ് ആഹ ഞങ്ങള് കുറച്സം മെ നക്കെട്ടണംന്നെ ഉള്ളൂ വെയിലത്തിടാനൊക്കെ.
ആ് പക്ഷെ നമ്മള് ആ എണ്ണയ്ക്കകത്ത്‌ നമ്മള് കുരുമുളക് ഇട്ട് വെക്കുവോ കേടാകാതിരിക്കെ
ആ ആഹ് ആ് കുരുമുളക് കല്ലുപ്പ് അത് ഇടും.
തല്ലുപ്പുട്ടാലും കൊ
കേടാവും. ഇല്ല കല്ലുപ്പോ കുരുമുളകോ ഇല്ലല്ല കല്ലുപ്പോ അതെ കുരു മുളകോടും ഞങ്ങൾക്ക് ഇരുപത് ലിറ്ററ് വെളിച്ചെണ്ണ കിട്ടിപ്പോ അങ്ങനെ നമ്മള് ആ അത് ചെലപ്പോ ഒരു വർഷൊക്കെ നിക്കും. ചെലപ്പോര് നമ്മള് എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ്. ഞമ്മള് ഞങ്ങള് പിന് പിന്നെ ഓയ ഓയില് ഇല്ലേ സൺഫ്ലവർ ഓയില്? അത് പിന്നെ വേടിക് വക്കലില്ല. ഞങ്ങൾ ഈ വെളിച്ചെണ്ണ വാട്ടണോണ്ട്. അതുപോലെ ഈ ദോശ അപ്പം ചുടുവല്ലോ? നമ്മള്. ചട്ടിയില് ഈ ഓട്ട